ഹലോ.
ഹലോ ആഹ്
കേൾക്ക്ണില്ലേ? അഹ് ആഹ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
ആ നല്ല വിശേഷം സുഖാണ് ആഹ്.
ഫുഡൊക്കെ കഴിച്ചാ ആഹ് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല് ഫുഡ്
ഇന്ന് ചെമ്മീൻ ബിരിയാണിയായിരുന്നു.
അതെ ചെമ്മീൻ ബിരിയാണിയോ? ആഹ് എങ്ങനെ ഇണ്ടാക്കിയപ്പൊ ചെമ്മീൻ ബിരിയാണി?
അത് അയ്ന് എന്താ റൈസ് പിന്നെ എന്താ പ്രോൺസ വേണ്ടത് അയ്ന്.
ആഹ് വലുതാ വല്ല്യ പ്രോൺസാ.
ആഹ് മീഡിയം സൈസ്.
അതെ ആഹ് ആഹ് എങ്ങനെ നിങ്ങള്? മാർകറ്റി പോയി മേടിക്ക വലുത്?
ആഹ് ആഹ് ഷോപ്പിൽ പോയി വാങ്ങൂ.
ആഹ് ആഹ് ആഹ്
സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും വലിയ സൂപ്പർ മാർക്കറ്റിനാ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾട. ഈ എന്താ പറയാ ഈ ചെറിയ. ആഹ് ചെറിയ ചെറിയ മാർക്കറ്റ്. റ്റ് പോലെ ഉണ്ടാവൂല്ലേ ഫിഷ് മാർക്കറ്റ് ആഹ് ആഹ് അവിടെ.
ആഹ്
അങ്ങനെ ബിരിയാണിക്ക് അങ്ങനെ ഇതില് തരും.
അതെ ആഹ് ഞാൻ ഇതുവരെ ചെമീൻ ബിരിയാണി ഇണ്ടാക്കി. ട്ടില്ല അതോ ചോദിച്ചതേ?
ആഹ് അത് ആദ്യം റൈസ് എത് റൈസ് വേണേൽ എടുക്കാ. ബസ്മതി വേണെങ്കി അങ്ങനെ എടുക്കാ ഈ നോർമൽ ഏഹ് നെയ്ച്ചോറിന്റെ അരിയില്ലേ ജീരകശാല.
ആഹ് ആഹ് ആഹ്
അതുടുക്ക.
അപ്പൊ ഏതാ ടേസ്റ്റ് കൂടുതൽ ഏതാ വരാ?
കൂടുതല് ജീരകശാല ചെറിയ അരീ നല്ലതാ ജീരകശാല.
ആഹ്
ആഹ് അതാണ് ടേസ്റ്റ് കൂടുതൽ ഇണ്ടാവും ആഹ് നമ്മ ഈ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കണ പോലെ തന്നെ. ഇതിൽന്ന് വെച്ചാല് ഫിഷ് മസ് മസാലണ് ആഡ് ചെയ്യേണ്ടത് അമ്മ ചിക്കൻ മസാല ആഡ് ചെയ്യരുത് ആഹ് ജസ്റ്റ് പ്രോൺസ് ഒന്ന് പൊരിക്ക ശാലോ ഫ്രൈ പോലെ
ആഹ് അതില് എങ്ങനെ മല്ലി പ്പൊടി മഞ്ഞപ്പൊടി അങ്ങനെ അല്ലങ്കി മഞ്ഞ പ്പൊടിയും മൊളക് പ്പൊടിയും നമ്മ സാധാ മീൻ പൊരിക്കും യ്ക്കാൻ യൂസ് ചെയ്യുന്ന മസാലെല് ല്ലേ
ആഹ് ആഹ് ഫിഷ് പൊരിക്കണ മസാലയില് പൊരിക്ക ഉം എന്നിട്ട് പിന്നെ നമ്മള് സദാ മസാല ചിക്കനിലൊക്കെ ഉള്ള പോലെ തന്നെ മസാല സവോള തക്കാളി ഇഞ്ചി ആഹ് ഇഞ്ചി വെളുത്തുള്ളി
ആഹ് പച്ചമുളക് ഒക്കെ യൂസ് ചെയ്തിട്ട് ല്ലേ ആഹ്
ആഹ് പച്ചമുളക് ആഹ് അങ്ങനെ ന്നട്ട് അവര് ഒര് മസാല പോലെ ആക്കിട്ട് അയില് ഫ്രൈ ചെയ്താ ഈ ചെമ്മീൻ ഇട്ടിട്ട് ഒന്നു അധികം ഇതാക്കണ്ട ഒരു തിക്ക് പോലെ സെപ്പറേറ്റ് അധികം ആഹ് വല്ലാണ്ട് ഇതാവാനും പാടില്ല മോരിയാൻ പാടില്ല ഫിഷ് ഫിഷേ ഉം ആഹ് ഷാല്ലോ ഫ്രൈ മതി പിന്നെ മസാലയിൽ കെടന്ന് ഒന്ന് ആയിക്കോളും ഇത് അങ്ങനെ ഉം എന്നിട്ട് പിന്നെ-
ചൂടാകാൻ എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ഏ - എടയാറുണ്ടാവല്ലേ മസാല കൂട്ടുകളൊക്കെ
മാഗി ക്യൂബ് അത് ഒരു പകുതി ഇടുണ നല്ലതാ നല്ല ടേസ്റ്റ് ഉണ്ടാവും
അതെ ആഹ് ആഹ് ടേസ്റ്റ് നല്ലതായിരിക്കുംയില്ലേ
ആഹ് ഉം പിന്നം നമ്മ ബി റൈസ് വെക്കുമ്പോ റൈസ് നോർമലായിട്ട് നമ്മ ബിരിയാണിക്ക് വെക്കണ പോലെ തന്നെ ഇപ്പ ഒരു ഗ്ലാസ്സ് അരിയാണെങ്കില് അതിന്റെ എരട്ടി വെള്ളം അങ്ങനെ എന്നിട്ട് അത് വേ അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇട്ടിട്ട് ഒന്ന് വേവിക്ക്‌വാ എന്നിട്ട് അയില്- നമ്മളാ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഇണ്ടല്ലോ അതൊന്ന് സപ്പറേറ്റ് മാറ്റി വെക്കണ ആയി
ആഹ് ഏത് ആഹ് നമ്മള് എല്ലാം വെന്ത് അതിന് ശേഷം യൂസ് ചെയ്യാനി അല്ലേ
അങ്ങനെ ആഹ് ആഹ് അങ്ങനെ ഉം ആഹ് മോളിക്കുടി ആഹ് മിസ് ഒന്ന്
ആഹ് ആഹ് അങ്ങനെ
ചെയ്താ മതി ഉം
ആഹ് ആഹ്
അങ്ങനെ അപ്പൊ ആഹ് ഒരു സ്മെല് ഉണ്ടാവും ആഹ് ആ അങ്ങനെ
ആഹ് അങ്ങനയാണ് അല്ലെ ഇണ്ടാക്ക ഇവിടെ- സ്പെഷ്യൽ എന്ന് പറയനായിട്ട് ഇവിടെ നെയ്യ് - ചോറ് ഇണ്ടാക്കി പിന്നെ ചിക്കൻ കറി നമ്മള് - സാധാ വെക്കണ രീതില് ചിക്കൻ കറി ഒരു നോർമല് പിന്നെ ചിക്കൻ ഫ്രൈ
ആഹ് എങ്ങനെ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടാണ് അത് നോർമൽ അയിറ്റാ
ആഹ് കോൺഫ്ലവറും പിന്നെ മസാലക്കൂട്ടള് മസാലക്കൂട്ടന്ന് വെച്ചാല്- മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് കൊറച്ച് ഇഞ്ചി വെളുത്തുള്ളി- പേസ്റ്റ് പിന്നെ നമ്മള് കടെന്ന് വാങ്ങി- പിന്നെ ഈ സിക്സ്റ്റീൻ ഫൈവില് ആഹ് ആഹ് അതിന്റെ- കൊറച്ച് മസാല യൂസ് ചെയ്തിട്ട് മാഗ്നെറ്റ് ചെയ്ത് വെച്ചു അതിന് ശ അപ്പൊ കൊറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി നാരങ്ങ നീരൊക്കെ ഒഴിച്ച്- രണ്ട് ഉം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തു അങ്ങനെ പിന്നെ ആഹ് ആഹ് പിന്നെ ചിക്കൻ കറിയാണ് വെച്ചത്.
ആഹ് കറി എങ്ങനെയാ വക്കല്
കറിയില് നമ്മള് സാധാ സവോളൊക്കെ യൂസ് ചെയ്തിട്ട് വഴിറ്റി അങ്ങനെ അങ്ങനെയാണ് കറി വെയ്ക്കാ അങ്ങനെ അപ്പ ആ രീതില്- കറി വെച്ചു പിന്നെ കൊറച്ച് - ആ നെയ്ച്ചോറുണ്ടാക്കി
ആഹ് ആ ഹ് ആഹ്
ഇനി ഒരു ദിവസം ചിക്കൻ മധ്ഹൂത് ഉണ്ടാക്കണം എന്ന് ഉണ്ട് അത് ഉണ്ടാക്കിട്ടുണ്ടാ?
അത് ഇല്ല ഞാൻ ണ്ടാക്കിട്ടില്ല ഇണ്ടാക്കണന്ന് വിചാരിക്കുന്നുണ്ട് ഇ അറിയോ എങ്ങനെ ഇണ്ടാക്കപ്പോ?
ആഹ ചിക്കൻ മുതൂത് നല്ല ടേസ്റ്റ ണ്ടാക്കിയാല്. ഏഹഹ് നമ്മൾ ഈ മസ ഇ ബി ബിരിയാണി ഉണ്ടാക്കണേന്റെ പ്രോസസ്സ ഒന്നും വേണ്ട ഒരുപാട്.
മന്ദി മസ മന്ദി മസ
മന്തി മസാല അല്ല അല്ല ഉം ഞാന് ഏഹ് വേറെ ഈ അറബിക് ഏഹ് മിക്സ് മസാലയിണ്ട്
ആഹ് ആഹ്
അതാണ് യൂസ് ചെയ്തേക്കുന്നത് ആഹ് അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പിന്നെ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചാല് കുറച്ച് പണിണ്ട് ഏഹ് മല്ലീയും, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ സ്പൈസസ് വാങ്ങിച്ച് പൊടിപ്പിച്ചിട്ട് വേണം ആ അ അറബിക് ബിക് മസാല വേറെയാ നമ്മളെ സാതാ ഗരംമസാ സാലയുടെ ഒരു ടേസ്റ്റ് അല്ല.
ആഹ് ആഹ് ആ അങ്ങനെ. എ ട്രൈ ചെയ്തണ്ടാ?
ആഹ് ഒരുട്ട ആഹ് ഒരു ഒറ്റവട്ടം ഉണ്ടാക്കി പിന്നെ കുട്ടികൾക്ക് ഹ സ്പൈസി ആയിട്ട് പറ്റാത്തത് കൊണ്ട് അങ്ങനെ ണ്ടാക്കിയില്ല അധികം ആ നമുക്ക് ഒരു വട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും.
ആഹ് ആഹ്
അങ്ങനെ പിന്നെ അതിലും ഈ പറഞ്ഞ അതുപോലെ മാഗി ക്യൂബും യൂസ് ചെയ്യും, പിന്നെ കാപ്സിക്കം യൂസ് ചെയ്യുന്നുണ്ട്.
ക്യാപ്സിക്കം ആഹ് ആഹ്
ആഹ് ആഹ് അതൂണ്ട് മാഗി ക്യൂബ്സ് ഉണ്ട് പിന്നെ ചിക്കന് അതിനോടോ ഇപ്പ ഇടില്ല ചിക്കൻ വേവിച്ചിട്ട് ആ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മള് റൈസിന്റെ കൂടെ റൈസ് വേവിക്കാനെടുക്ക ചെയ്യാം ആഹ് ആഹ് പിന്നെ നമ്മളീ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഏഹ് ചെറിയ ബട്ടറിലൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാ പിന്നെ ഈ ഉം എന്താ പറയാ നമ്മള് സ്മോക്കി ഒരു ഫ്ലേവർ കിട്ടാനുള്ള
ആഹ് ആഹ് സ്മോക്ക് ചെയ്യും അല്ലേ ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് അങ്ങനെ അപ്പൊ ആ ഒരു ഫ്ലേവറും കൂടിയൊക്കെ ആവുമ്പോ കോറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ആഇ ഇതില്ലേ ഉണങ്ങിയ
ആഹ് ലെമൺ ആഹ് ആഹ്
ആഹ് ആഹ് ആഹ് അത് യൂസ് ചെയ്യണം ഇതിന് മന്തിയുടെ ഒരു പകുതി തന്നെ പക്ഷെ മന്തിയുടെ
വർഷ വറെ വർഷനല്ലേ
ആഹ് ആഹ് പക്ഷെ അതിൽ ഇതില് സബോളയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ത തക്കാളി പേസ്റ്റ്
ആഹ്
തക്കാളി പേസ്റ്റും യൂസ് ചെയ്യുന്നുണ്ട് അതാണ് അതിന്റെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് ഇല്ല അല്ലല്ലാ തക്കാളിപ്പ നമ്മള് മ റ്റെ ടൊമാറ്റോ കെച്ചപ്പില്ലേ അതെ
ആഹ് ആഹ് ആഹ്
ആ അതാണ് യൂസ് ചെയ്യുന്നത് കൂടുത അങ്ങനെ അപ്പൊ ആ ഒരു ടേസ്റ്റ് നല്ല വെ ത്യാസായിറ്റ് കിട്ടും.
ആഹ് ഇനി സൈഡ ആയിട്ട് മയോണൈസ് അതൊക്കെ തന്നേണോ
ആഹ് അത് അതൊക്കെ തന്നെയാണ് അല്ലെങ്കില് ടൊമാറ്റോടെ ആ ഒരു കറിയില്ലേ കറി അല്ല ഒരു ചമ്മന്തിയാ പേസ്റ്റ് ആ ആ അത് നമുക്ക് വേണെങ്കില് ആഹ് കു ആ ആഹ് ആഹ് വേണെങ്കി കൂടുതലും മയോനൈസാണിതിന്റെ കൂടെ പോവൊള്ളു.
ആഹ് ആഹ് മയൊണൈസ് എങ്ങനെ ഇണ്ടാക്കല് ഏത് ഏത് ടൈപ്പ ഇണ്ടാക്കല്.
ഇപ്പ ഞാന് ഏഹ് പൊട്ടാറ്റോ യൂസ് ചെയ്യലുണ്ട് പിന്നെ എഗ്ഗ് വെച്ചിട്ടും പനീർ വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഉം അതാകുമ്പോ അമ്മക്ക് കുട്ടിയാൾക്ക് കൊടുക്കണേല് വല്യ കൊഴപ്പല്ലല്ല്യോ
ആഹ് ഈ മറ്റേതില്ലെ കോൺഫ്ലവർ ഇല്ലെ ഒരുമത്തിട്ട് അതൊന്ന് ചൂട ഇതാക്കിട്ടെ കുറു കുർക്ക് പോലാക്കി
ആഹ് ചു ഉം ആഹ്
എന്നിട്ട് പിന്നെ അയില് അങ്ങനെ ആക്കുമ്പോ കൊറച്ച് ഒരു ഉപ്പില്ലെ അതിടണട്ടൊ എന്നിട്ട് നമ്മ സദാ ഇത് താ
പ്പിട്ട് ആ
ക്കണ പോലെ ചൂടാറിയേന് ശേഷം മിക്സിൽ ഇട്ടിട്ട് നമ്മ സാദാ മയോണേസുണ്ടാക്കണ പോലെ ഓയിൽ അധികം വേണ്ട ഒരു സ്പൂണയിക്ക് മതിയാവും ഓഹ് ഒരു സ്പൂൺ ഓയില് രണ്ട്, ഒന്നൊ രണ്ടൊ വെ ത്തുള്ളി ആഹ് ആഹ് നല്ല ഹെൽത്തിയാണ് ഇത് നമുക്ക് വൺ വീക്ക് റ്റു വീക്കക്കെ ഇരിക്കും കുഴപ്പല്ല
ഇരിക്കും ഫ്രിഡ്ജില് യൂസ് ചെയ്ത നല്ലതല്ലെ വെച്ചിട്ട് ആഹ്
ഹെൽത്തിയാണ്
ട്ട് ഉരുളം കെയങ് വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ ഉരുളം കെഴങ്ങ് ബോയിൽ എയ്തിട്ട്. ആഹ് പക്ഷെ ശരിക്കും നമ്മള് ആ ഒരു കടയിന്നൊക്കെ വാങ്ങിക്കില്ലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടും.
ആതെലെ
ഞാൻ പിന്നെ ഒന്ന്, രണ്ടു തവണ ഒക്കെ ഇണ്ടാക്കിടറ്റുണ്ട് അത് ആഹ്
ആഹ് ആഹ് ഉം
പുതിയ ഓരോ റെസിപ്പീസ് ഇണ്ടാക്കി കൊണ്ടു വരുമ്പോഴാണല്ലോ നമ്മുക്കും കുക്ക് ചെയ്യാന് ഇഷ്ടം തോന്നുക
അതെ
കുട്ടിയള്ള കാരണം കുട്ടിയാക്ക് എന്തെങ്കിലൊ
പിന്നെ ആഹ് കുട്ടി ആ അവനിക്ക് ഇതേപോലെ ഇങ്ങനത്തെ റൈസാ താല്പര്യം സാധാ ചോറിനോട് വെല്യ ഇഷ്ടല്ല സാധാ ചോറ അല്ലേ എഗ് ഫ്രൈ എഗ് ഫ്രൈ ചെയ്ത് കൊടുക്കെ അല്ലെങ്കി ഫിഷ് പിന്നെ നോർമൽ ആഹ് അങ്ങന ആഹ് ആഹ് അതന്നെ
ആഹ്
ഉം അവിടെ
അപ്പൊ കൊഴപ്പൊല്ല ഇവിടെ നമ്മള് പൊ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാ കൊട്
ആഹ് ആഹ്
നമ്മള് കഴിക്ക്ണ അതേ ഭക്ഷണങ്ങള്.
ആഹ് ആഹ്